ആ
ആ ഓക്കെ ട്ടോ കേക്കുന്നുണ്ട് ഉച്ചക്കന്താ കഴിച്ച് ബ്രോ
ഉച്ചക്ക് ആ ഉച്ചക്ക് ഈ ചോറല്ല ചോറും പിന്നെ ഇതൊന്നും ഇല്ലായിര്ന്ന മീനും ചിക്കനൊന്നു അല്ല സാധാ കറികളൊക്കെ
അതെ സൺ‌ഡേ സ്പെഷ്യൽ ഒന്നൂല്ല്യ സൺഡേആയിട്ട് സ്പെഷ്യൽ ഒന്നൂല്യ
സൺഡേ സ്പെഷ്യല് അത് ഞങ്ങള് രാവിലെ പുറത്തോട്ട് പോയായിരുന്നു അപ്പം ചിക്കൻ മേടിച്ച് വന്ന അപ്പ സമയം കിട്ടിയില്ല രാവിലെ ഉണ്ടാക്കാന് അപ്പൊ ആ ഇനി രാത്രിയത്തേക്കിനങ്ങ ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ഓ അവിടെയൊ
ഞാന് അങ്ങനെതന്നെ ചിക്കൻ വേഠിച്ചിട്ടുണ്ട് രാവിലെ ചിക്കൻ വേടിച്ചു അപ്പൊ ചിക്കൻ വേടിക്കാൻ പോയപ്പൊ ചി ചിക്കൻ പാട്സ് ഉണ്ടാവല്ലോ അതും മേടിച്ചിന്ന് ചിക്കൻ പാട്സ് ചിക്കൻ പാട്സിന് നൂറുപ്യ കിലോനൂ ർപ്പള്ളു ആ ചിക്കൻ പാഡ്സ് ആ ചിക്കൻ പാഡ്സ് അയില് എന്താടാ ഇത ന്താച്ചങ്കില് ചിക്കൻ പാട്സ് മീൻസ് തില്ലേ മറ്റേ ചിന്നമൂട്ട കൊടല് പിന്നെതൊക്കെ കക്ക് കരൾ ലൊക്കെ ഇല്ല്യെ ആപാട്സായിട്ട് ഇടാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചില കടയിലൊക്ക ഓഡേഴ്സ് ഉണ്ടാവുല്ലോ
ആഹ് പുറത്തുന്ന് ഹോ
അപ്പൊ കല്യാണംടച്ചു ഉണ്ടാവുമ്പോ ഇവരെന്തയ്യും ഈ ർ മീറ്റ് മതി ചിക്കന്റെ പാടസാവശ്യം വരില്ല അപ്പൊ ഈ പാട്സ്‌ ആഹ്‌ അവർക്ക് മീറ്റ് മതില്ലോ ഒരു ചി കൊർച് കൈഞ്ഞിട്ട് ആ കറിയൊന്നും വെക്കുല്ലല്ലോ ല്ല ല്ല ല്ല ല്ല ഈ ചിന്ന മുട്ട കേട്ടിട്ടുണ്ടോ ചിന്ന മുട്ട ചിന്ന മുട്ട മീൻസ് ഈ ഈ ചി ഈ മുട്ടല്ലേ കോഴിമുട്ട ആഹ്‌ കോഴിമുട്ട മുട്ട വികസിക്കുന്നതിന് മുമ്പ് അതരു ടൈപ്പ് ഒരു മഞ്ഞ ടൈപ്പ് ഇത് ഉണ്ടാവുക ശെല്ന്നുണ്ട ണ്ടാവൂല ആഹ്‌ അപ്പൊ ശെല്ല്ലൊന്നുണ്ടാവില്ല അപ്പൊ ഒരു കോഴയിന്ന്ന്നെ ഈ പെടകോയിന്നൊക്കെ ചെലപ്പോ കുറെ ഒരു അഞ്ചാറ് ഏഴട്ട് ചിക്കന്റെ കിട്ടു
ആഹ്‌ ആഹ്‌
ന കൊല പോലെ തൂങ്ങിടക്കും അപ്പ അത് മറ്റ ചെയ്ത് കഴിഞ്ഞിട്ടണ്ടെങ്കില് കറക്റ്റ് കോഴി മുട്ടേന്റെ ഉണ്ണില്ലേ അതേപോലെ ഉണ്ടാവും അയിനെക്കാട്ടി ഹാട് ഉണ്ടാവുക അയിനെക്കാട്ടി ഹാട് ഉണ്ടാവും ആഹ് അപ്പൊ അതൊക്കെ ഉണ്ടാവും ചിക്കൻ പാട്സിൽ ചിക്കൻ പാട്സി അത്ണ്ടാവും ആ് അതല്ല അയിന്റെ കൂടെ ഉണ്ടാവ പിന്നെ കക്കും കരളൊക്കെ ഇല്ലേ
ആഹ്‌ ആഹ്‌
ചിക്കന്റെ കക്ക് കരള് കൊടല്
കക്ക് ആഹ്‌ ആഹ്‌
ഒരു തീട്ട കൊണ്ട സാധനണ്ട് ഒരു കൊണ്ട സാധനണ്ട്
ആഹ്‌
ആ അതൊക്കെ ണ്ടാവും അതൊക്കെ മറ്റെ ക്ലീൻ ചെയ്യാണ്ടാവും പാട്സ് ആകുമ്പോ ചിക്കൻ പാഡ്സ് ച്ചൊന്ന് ക്ലീൻ ചെയ്യണം കൊറെ അപ്പൊ ചി ചിക്കൻ പാഡ്സ് മേടിച് ക്കന് മേടിച്ചു
അവരത് അല്ല കടയില് അവര് ചിക്കൻ പാഡസ് ഇപ്പൊ കല്യാണം ഓർഡർ ഒക്കെ വന്നാലേ കാണത്തില്ല അപ്പൊ ഇപ്പൊങ്ങനാരും മേടിക്കൻ വന്നില്ലെങ്കി അവരതെടുത്തു കളയോ?
ച്ചില്ലെങ്കിലീ കടേലെ പുറത്തൊരു ഒര് ബാസ്ക്കറ്റ് ഇണ്ടാവും ആ ബാസ്ക്കറ്റില് ഒരിതിട്ട് വെക്കും ചിക്കൻ പാട്സ് ഇട്ടെക്കും വേണ്ടോർക്ക് മറ്റ് വന്നിട്ട് പറയാ വേണേ എടുക്കാന്ന് ചിക്കൻ പാട്സ് ഇല്ലെങ്കില് പിന്നെ ആ ആ പ ബാസ്ക്കറ്റ് ബാൾ തൗ കാലിയാവും ചിക്കൻ പാഡ്സ് ഇല്ലെങ്കി പിന്നെ ബാ വ ബാസ്ക്കറ്റ് അവിടെ കാലിയായിരിക്കും ആ കിലോ വെച്ചിട്ടു ണ്ടാവും ഒരു കിലോ നൂറുപ്യ വെച്ചിട്ടുണ്ടാവും അങ്ങനെട്ടും നാല്ല ടേസ്റ്റാണട്ടോ ഈ ചിന്ന മുട്ട നല്ല ടേസ്റ്റാ ഉം നല്ല നല്ല നല്ല ടേസ്റ്റ്ള്ള ചി വിറ്റില്ലെങ്കില് ഓര് പിന്നെ എന്താവും ഒഴിവാക്കും കാരണം ഓർക്ക് നാളെ നഷ്ടംല്ലാഭൊന്നും ഇല്ല്യല്ലോ അയിന്ന് ആ സത്യം പറഞ്ഞ ലാഭണ്ട് നഷ്ടല്ല്യ
ഓ അപ്പൊ മറ്റേ മറ്റേ ചിക്ക അല്ല സാദാ വേടിക്കാണെങ്കി ഇതെല്ലാം കാണത്തില്ലേ
സാദാ വേടിക്ക ക്കാവുമ്പോ ഒര് ഒരാ ഇപ്പൊ ഒരാള് എത്ര വേടിക്കാവും മി മാക്സിമം ഒരു ഒന്നോ രണ്ടിലോ അല്ലേ വേടിക്ക
ആ ഹാ
ആ അപ്പോര്ക്ക് ഓര്ക് അയിന്റെ ആവശ്യം വരു ഓര്ക് ഇപ്പൊ ഇണ്ടാക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കും അപ്പൊ ഓര്ക്കിയിന്റാവശ്യം വരില്ല ചിക്കൻ കറിലണ്ടിടും പക്ഷേ ഈ കല്യാണ വീട്ടാർക്ക് ഇപ്പൊ യീ കഴുതിലായിടൂല ഈ
ആ അയിനകത്ത് അതോ ക ഇതൊന്നും ഇല്ല അത് കല്യാണത്തിന് പോവുമ്പോ മറ്റേ കരളും
ഉണ്ടാവൂല കാരണംന്ത വെച്ചയ്ഞ അതൊക്കെ പെട്ടന്ന് ഉടയുണ് ടൈപ്പ ആയോണ്ട് കറിന്റെ ടേസ്‌റ്റ് മാറും ആ അപ്പൊ ഈ ബിരിയാണിക്കെണ്ടാക്കുമ്പൊ അതൊന്നും ഇടുലല്ലോ ബിരിയാണിയിലെ ബിരിയാണയിലൊന്നും ഈ സാധനങ്ങളൊന്നും ഉണ്ടാവൂല കക്കും കരളും ചിന്നമുട്ടെന്നുംണ്ടാവൂല അപ്പൊ ഓരഹ് ടുക്കൂല ഓര്ക്കയിന്റെ ആവശ്യല്ല അപ്പ ഓരോഹ്ട്കൂല ഓരോ ഇവര്ക്കന്നെ കൊടുക്കും ആ അവര്ക്ക് കൊടു. ക്കല്ലോ ഓര് വിളിച്ചിട്ടണ്ട് പറിം ഇങ്ങനെ ചിക്കൻ പറിന്നറിമ്പോ ഓര്ക്ക് മനസിലാവും പാട്സിന് ആവശ്യം വരില്ല ഇതിനാവശ്യം വരുള്ളൂന്ന്
ആ
ആ പിന്നെ അങ്ങനെ ഇടുക്കും പിന്നെ ആ. ആ അപ്പൊ ഞങ്ങളിങ്ങനെ അത് മേടിക്കും ചിക്കനും മേടിക്കും ചിക്കൻ പാട്സും മേടിക്കും. ചിക്കൻ പാട്സ് ഈ രാവിൽത്തെ ഛായയ്ക്ക് ഉണ്ടാക്കു രാവിൽത്തെ ഛായക്ക് ഇപ്പെന്തെങ്കിലും. എ പത്തിരി ഉണ്ടെങ്കി അയിനോട് എടുക്കും ആ രാവിലത്തെ ഛായക്ക് പത്തിരി. പു ട്ടിനുടൊക്കെ പുട്ടിനോടൊക്കെ ആ കറി ആയിട്ട് കറി ആയിട്ട് ഇടുക്കും. അത് പെട്ടെന്ന് ഉണ്ടാക്കാലോ ആ ആ കറിയായിട്ടും ഫ്രൈ ആയിട്ടും വർ ക്കൊകെ ചെയ്യും.
ഓ രണ്ടുംചെയ്യാല്ലേ.
ആരണ്ടും ചെയ്യ
അതിപ്പെ മറ്റെൻന്തു മറ്റെന്തോ ആ. അഴുക്കോ എന്തോ അതൊക്കെയോ അതൊക്കെ.
കാക്ക വൃ അത് വൃത്തിയാക്കാൻ പാടുണ്ട് ചിന്നമുട്ടത് മറ്റേഈ പാട്സൊക്കെ ചിക്കൻ പാട്സൊക്കെ. വൃത്തിയാകം കുറച്ച് ആവൃത്തി വൃത്തിയാക്കണം വൃത്തിയാകാം കുറച്ച് പാടാണ്.
ഓ പാട അല്ലേ ആ.
ഉം വൃത്തിയാക്കണോ അതാണ് മെയിൻ ടാസ്ക് വൃത്തിയാക്കലാണ്.
പക്ഷെ ഏതാ ലാഭം ഇപ്പൊ ഏതായിരിക്കും.
ലാഭം ഞാൻ പറഞ് ചിക്കൻ വേടിക്കല്ലോ ചിക്കൻ വേടിക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കില്. മീറ്റ് ഉണ്ടാവില്ലല്ലോ നമുക്ക് ഇപ്പ തിന്നാൻ വേണ്ട മീറ്റല്ലേ എല്ല അ ഇതല്ല ഇപക്ക് ഇപ്പൊ കൊറച്ചു നേരത്തേക്ക് ഒന്ന് കഴിക്കാനാണ് ഇത നല്ലത് പാട്സാ നല്ലത്. ആ പിന്നെ അവിടെ ഈ ചില കല്യാണ വീട്ടിലൊ കെയില്ലേ ഈ രാവിൽത്തെ ഭക്ഷണത്തി ഈ റിസപ്‌ഷൻ
ആഹ എന്ന എന്നെ മറ്റേ. കല്യാണത്തിന് മുമ്പേ അതോ അതേ എന്ത നൈറ്റ് പാർട്ടിലോ.
അതന്നെ അപ്പ അയ്ന്റെ ശേഷം ഒക്കുള്ള ചിലക വിട്ടിൽ ഇ എന്താ ച്ണ്ടെങ്ങി ചിക്കൻഈ ചിക്കെൻ പാർട്സും മേടിക്കും ഓര് മേടിക്കണേന്റെ കൂടെ. അപ്പ എന്ന് വെച്ചട്ടുണ്ടെങ്ങി ഓരെന്ത്യ്യും ഈ രാവിൽത്തെ ഇതിനെടുക്കും രാവിൽതെ ബ്രേക്ഫാസ്റ്റ്ന്ന് ഇട്ക്കും പോ ഏ.
ആ അപ്പൊ അങ്ങനെ മേടിക്കുവാണെങ്കിൽ മറ്റേ മീറ്റ് മാറ്റിയും.
ആഹ് ആഹ് അങ്ങനെ മേടിക്കര് ഇതേ ഒരു മേടിക്കും അതേ ച് ചിക്ക്ന്റെ പാട്സന്നേ എക്സ്ട്രാപിടിക്കൂല അപ്പൊ ഓൽക്ക് പൈസ കൊടുക്കണ്ടെ ആവശ്യ ഇില്ലല്ലോ.
ഓ ആഹ്
ഒൽക്ക് കാരണം ഓര് മേടിച്ച ചിക്കന്റെ പാർട്സ് എന്നെയാണ്. അ ചേലോർക്ക് അതവശ്യം വരും ചേലോർക്ക് അത് ആവശ്യം വെര്ല്ല.
ഓഹോ അപ്പൊ അവര്ന്ത് ചെയ്യു അത് അവര് വേറെണ്ടാകൊ.
പന്നെ ഈ രാവിലെ ഈ ആള് ഈ കല്യാണ വീട്ടിലൊക്കെയ ഈ അവിലും ചിക്കൻ പാട്സും ഒക്കെ ഉണ്ടാവും. രാവിൽത്തെ ബ്രേക്കഫാസ്റ്റ് അയിറ്റ്. ഈ വീട്ടുകാർക് ഇല്ല ഇല്ലേ ഈ രാവിലെ ആൾക്കാർ വരില്ലേ ഒരുക്ക് കൊടുക്കും ഇങ്ങനെ. അവിലും ചിക്ക പാട്സും കപ്പി ചിക്കൻ പാട്സും കൊടുക്കും.
ഓ രാവിലെ ആഹ് ആഹ് അപ്പ അതി ആഹ് അത അവ വറക്ക വറക്കുന്നേ അതോ കറിയോ.
ഇല്ല ഇല്ല കറിയിട്ട് കറിയിട്ടല്ല ഫ്രൈ ആയ്ട്ട് ടയിപ്പ് ഉണ്ടകും.
അപ്പ അതിനകത്ത് മറ്റേ ആഹ് എന്തോ മറ്റേ മുൊട്ടയോ അതെന്തോ പറഞ്ഞില്ല അതും കാണും.
അതും കാണും.
ഓ അതും.
പക്ഷെ അതൊക്കെ മീൻസ് ഒര് ഒര്. അര ഈ ഒരു അര വേവ ആവുമ്പോളേ ഈ മുട്ടക്കെഇടൊള്ളൂ.
ആഹ്
ആഹ് മുട്ടയ് കുറച്ച് വേഴതില്ലോ അത് നല്ല ടേസ്റ്റ് ബ്രോ ഈ കോഴിക്കോടൊക്കെ വന്നിണ്ടെങ്കില് കടലൊക്കെ കിട്ടും ചിന്നമുട്ട കിട്ടും ആഹ് ചിന്നമുട്ട പറഞ്ഞ ഒരുഷനുണ്ട്
അതൊക്കെപ്പ റേറ്റും
റേറ്റ് കുർച്ചെ ഉണ്ടാവുള്ളൂ നമ്മ ചിക്കൻ എട
അല്ല ആ അത് ആ അവര് ഉണ്ടാക്കി തരുന്നല്ലേ
ആ ഒരുല് കടയില് വിഷയിട്ടുണ്ടാവും ഓരോരോ കട ച എല്ലാ കടയിലും ഉണ്ടാവൂല ആഹ് എ എല്ലാ കടയിലും ഒന്നും ഉണ്ടാവല ചില കടയിലൊക്കെ ഉണ്ടാവും പാർസ് ഫ്രീ ഇല്ല ഫ്രീ ഇല്ല ചിക്കൻ പാട്സ് ഡിഷ് ഉണ്ടാവും
ആഹ് ചില ഫ്രീ ആയിട്ട് എത്തില്ല റേറ്റ് കുറവല്ലേ അപ്പോൾ അവ് ഗ്രേവി ഒക്കെ ആയിട്ട്
ആഹ് ഇല്ല്യ ഇല്ല്യ ഇതില്ലല്ല. ഓർക്ക് ഫ്രീ ഓര് പൈസട്ത്ത് മേടിക്കണല്ലേ ഏഹ്.
ആഹാ ആ നൂറ് ആ നൂറ് രൂപല്ലേ?
അല്ല ഓ അങ്ങനെല്ലാ ഈ നൂറ്പ്യ എന്ത ല് മ്മ്ള് മേടിക്കുമ്പോളാണ് പൊർത്തുരാള് മേടിക്ക്പളാ ഇവര് മേടിക്കുമ്പോ മീൻസ് ഓര്‌ വേടിക്ക്യാണെ തന്നെ ഇതിനൻസസ്‌രി റോങ് രിസൊക്കെ വേണ്ട ഇണ്ടാക്കണെങ്കില് ആ മുളക്, മല്ലി, ഗ്യസൊക്കെ വേണ്ടേ?
ആഹ് ആഹ് ആഹ്.
പൈസൂര് പടിക്കൂല്ലേ
ഓ അപ്പൊ അത് ഇര്തീല്ലെ കരളൊക്കെ കാണ് ണ്ട്ല്ലേ.
ആ കരള് കാണും കക്കും കരളും ഒക്കെ കാണും.
അല്ല അപ്പൊ അവ് ചെലോർക്ക് ചെലോര് അന്റെ അവ്ടെണ്ട് ചെല കൂട്ടുകാര കരളൊന്നും ഇഷ്ടല്ല അപ്പ അവര്
അതന്നെ. ഒരുപ്പോ പാട്സ്ർഞ്ഞാ ഏകദേശം ഇതൊക്കെ തന്നെ പിന്നെ ചി പാട് സിനോട് ചെലപ്പോ ഇണ്ട്. ചിക്കൻ കഴ്
ഓ ചെലര് ആ എനിക്കറിയാം എന്റെ കൂട്ട്കാര് ചെലവർക്ക് ഇഷ്ട കരള്അവര് ചോയ്ച്ചൊക്കെ മേടിച്ച് കഴിക്കും.
അതെനെ ഓ. ആ ഈ പാട്‌സിന് കൂടുതലും മറ്റേ ചിക്ന്റെ ക കയ്ത്തൊക്കെണ്ടാവും. ആ അയ്ല് മീറ്റത്രണ്ടാവൂല്ലോ.
ഓ പക്ഷെ അത് ആ മറ്റേ കരള് അങ്ങനെ കൂടുതൽ കഴിച്ചൂടല്ലോ?
ആ അറീല ക്യാ അങ്ങനെ അങ്ങനൊന്നുംല്ല ഇതിലേട എല്ലാം കര്ളൊന്നുല്ല വേറൊരു ടൈപ്പ് ഒര് റബ്ബർ ടൈപ്പ് ഒര് മീറ്റ്ണ്ട്. ത്‌ല് ചിക്കന് റബ്ബറി ടൈപ്പ്ല്ലേ ആ. ചിക്കന് ആ തന്നെ ചെൽപ്പോ കയ്ച്ച്ണ്ടാവും മീറ്റാണ്ടാവല് ആ മീറ്റ ഒക്കെ എട്ക്കും.
ന്നെ നെയ്യാ നെയ്യാ.
ആ ആ നീക്കുണ്ടല്ല്യ നീക്കുണ്ടാ ആ അങ്ങൻത്തൊരു പാട്ണ്ട് ആ പാട്ട് ആ അതേ പോലെ ടൈപ്പ്ല്ലേ അതൊക്കെ മെയ്നായിട്ട്ണ്ടാവും ഉം.
ആ ഞാല്ലാതെ കയ്ച്ച്ടാവ്‌ല.
മ് മ് മ് മ്.
ആ അത് ശരി ഞാൻ എട്ത്ത് കളിം ഇൻക്കങ്ങനെ അത് അതൊന്നും കഴിക്കാറില്ലാ.
അ ആ ആ ഞങ്ങൾത് കയ്ച്ച് പര്ചയള്ളോണ്ടാ.
ഓ അവ്ടെല്ലാം അങ്ങനെയാ കൂടുതലും
ആ എല്ലാ വീട്ട്ലുണ്ടോക്യറില്ല എന്റെ വീട്ടില് വേടിക്കല്ണ്ട്.
ആ ഞങ്ങളവിടെ അങ്ങനെ കടിണ്ടില്ല മറ്റേ പാഴ്സെദ്യങ്ങനെ കറിയെട്ടങ്ങനെ ആ
ള്ളാരോട് ചോയ്ച്ചാതി ഓല വീട്ടിലൊക്കെ മേടിക്കാതി ആഹ്. പാ ട്സായിട്ടൊക്കെ മേടിക്കാമതി.
ആ ഇവടങ്ങനെ ഇവിടെ എല്ലാരും കളയതൊള്ളൂ
മറ്റേ മൂര്യർച്ചിയൊക്കെണ്ട് മൂര്യർച്ചി കക്കറച്ചി, എര്ന്ത്, കൂന്തള്.
ആ ഇത് വെചോണ്ടാക്ക്ണെ
അല്ലല്ലെ ഇത് ആക്ക് ഫിഷ് ഐറ്റംസ് ഫിഷല്ല മറ്റേ ആ ഈ പൊഴേലൊക്ക്യാ കക്ക് മറ്റേ മൂര്യർ ച്യോക്കെ മൂര്യർച്ചി മീൻസ് ഓയ്ച്ചറില്ലേ
ആഹ്
ഓയ്സ്രണി മുരു അയ്ന്റെ ഇറച്ചിക്ക ഉണ്ടോ അ അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നല്ല ടെസ്റ്റാ ഉം കിട്ടാൻ പാട. ആ ആകിം എരുന്ത് കിട്ടി എരുന്ത് ഞങ്ങക്ക് കിട്ടലുണ്ട് ഇരുന്തൊക്കെ നല്ല നല്ലതാ
കക്ക കക്കുണ്ടോ ഉണ്ടോ അവിടോകെ
ആ കക്ക ഇതും കല്ലുമക്കായ ആത് ക്കെ. ഉം നല്ലടെ ടെസ്റ്റാ ഫ്രൈ ഫ്രൈ ആക്കി വെക്കും കാറിക്ക്. എനിക്ക് അറിയില്ല ഇഷ്ടം ഫ്രൈ ആക്കിയാലണ് ഇഷ്ടം മരു ഇതൊക്കെ കറി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഫ്രൈ ആക്കിണ്ടെങ്കിണ് എന്തിനോട് തിന്നാൻ പറ്റുല്ലോ.
ഉം ആഹ് ആഹ് ആ ഓക്കെ ഓക്കെ